ഹലോ ഹലോ ഹലോ
ഹല്ലോ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ഓ എന്തൊക്കെയാ വിശേഷം
സുഖാണ് എന്തൊക്കെയ നിങ്ങളെ വിശേഷം
നല്ല വിശേഷം ഫുഡ് കഴിച്ച
ഇപ്പ ആ ഫുഡ് കഴിച്ചു
ഓ എ
നിങ്ങള് ഫുഡയ്ച്ചോ
ആഹ് ഞാൻ കഴിച്ചു
ഓക്കേ ഞാന് ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും നിങ്ങളെന്താ കഴിച്ചത്
ഞാൻ ചോറും സാമ്പാറും
ചോറും സാമ്പാറും. ചോറും സാമ്പാറും മാത്രേ ഉള്ളൂ
ആ ഉള്ളു ആ ഭക്ഷണ താണോ അതോ പുറത്തുന്ന് വാങ്ങിയതാണോ
പുറത്ത്ന്ന് വാങ്ങിയതാ
ഓ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലേ
വീട്ടില് എടക്ക് ചില സമയത്ത് ഉണ്ടാകും അല്ലാത്തപ്പം പുറത്തൂന്ന് കഴിക്കും നിങ്ങള്ണ്ടാക്കിയതാണോ
ആല്ലെ
കുക്ക് ചെയ്യാന ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയോ?
ഓ അറിയാം അത്യാവശ്യൊക്കെ ഉണ്ടാക്കാന അറിയാം
ഉം എന്തൊക്കെ ഉണ്ടാക്കും
ചോറ് കറി എല്ലാം ഉണ്ടാക്കും
ഉം അങ്ങനെ
പിന്നെ എന്താണ് എന്ത് ഭക്ഷണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
എനിക്ക് ബിരിയാണി ഇഷ്ടാണ് പിന്നെ പൊറാട്ടേയും ബീഫും ഇഷ്ടാണ്
ഓ
മന്തി ഇഷ്ടാണ്
ആഹ
നിങ്ങൾക്ക് എന്താ ഇഷ്ടം
എനിക്ക് പറഞ്ഞതെല്ലാം ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതല് മന്തിയാണ് ഇഷ് ത്ത
ഉം മന്ദി ഇ ലാസ്റ്റ് എന്താ മന്തി കഴിച്ച
ലാസ്റ്റ് ഒരു രണ്ട മൂന്നാഴ്ച ആയിരിക്കണം
എങ്ങനെയ കേട്ടില്ല
രണ്ടു മൂന്ന ആഴ്ചായി കാണു
മൂന്ന കഴച്ചാ എവിടന്നാ കഴിച്ച
അത് വീട്ട ടൽ നിന്ന് വാങ്ങിയതായിരുന്നു
ഓ എങ്ങനെണ്ടായിരുന്നു
നല്ലതായിുന്നോ
ആഹ ഇപ്പൊ
ട്രിപ്പായിട്ട്
ആഹ് പോയിരുന്നു
എവിടെ പോ
കരിയാത്തുമ്പാറ പോയിരുന്നു
ആ എന്ത ആ എങ്ങന
എങ്ങനെ കേട്ടില്ല
എങ്ങനെയ
അണല്ല ക്ലൈമറ്റ് ഡിപല്ല ക്ലൈമറ്റ്
ഓ ഓ
മഴയ ഉണ്ടായിരുന്നു കുറച്ചു നേരം നിങ്ങള് ഹലോ
ഹലോ
ആഹ
ഹലോ
പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആഹ എങ്ങനെ പോയ വണ്ടിയിൽ ആണോ
വണ്ടില് ബൈക്ക്മേ
ആഹ
നിങ്ങള് എവിടെ പോയിരുന്നോ
ഇല്ല ഞാന് അടുത്ത എവിടെ പോയിട്ടില്ല കൊറെ മുന്നേ പോയതാ
എങ്ങോട്ട്
ആ ഞാന് കോഴിക്കോട് പോയായിരുന്നു
ഉം കോഴിക്കോട് എവിടെ
പിന്നെ കൊറെ ആയി പോയിട്ട്
ഉം ആഹ
പിന്നെ അവിടെ മഴയുണ്ടോ
ഇപ്പൊ മഴയില്ല കൊറച്ച് മുന്നെ വരെ മഴുണ്ടായിരുന്നു അവിടെ മഴയുണ്ടോ
ഇവിടെയും ഇപ്പ മഴയില്ല മുന്നെയിരിന്നു പിന്നെ മഴ യിട്ട് നല്ല തണുപ്പാണോ അതോ ചൂടുണ്ടോ
തണുപ്പുണ്ട് പക്ഷേ ചില സമയത്ത് നല്ല ചൂടുണ്ട്
ആ
അവിടെ ചൂടുണ്ടോ
ഇല്ല ഇവിടെ അങ്ങനെ ചൂടില്ല ആ അത്യാവശ്യം താണുപ്പ് തന്നെ
അത്ശരി എന്താ പരിപാടി
ിക
ആത്ശരി ഇനി എവിടെങ്കിലും പോവാൻ പ്ലാനുണ്ടോ എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമല്ല ആഹ
ആഹ
നാളെന്താ പരിപാടി എങ്ങനെ
എിക്കാണോ
ഹലോ
വെറുതെ ഇരിക്കയാണോ ഹലോ
ആഹ പറഞ്ഞോളൂ
കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആഹ ഇപ്പൊ വെറുതെ ഇരിക്കുയാണോ
ആഹ ഇപ്പൊ വെറുതെ ഇരിക്ക ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എങ്കിലും പോവാൻ പ്ലാനുണ്ടോ
ഹലോ
നാളെ എവിടെയെങ്കിലും പോവാൻ പ്ലാനുണ്ടോ
ഇല്ല നാളെ പോവാനൊന്നും പ്ലാനില്ല പോവേണ്ടി വന്നാൽ പോവാം അത്രേ ഉള്ളൂ
ആ ശരി എന്നാ സിനിമക്കെ പോയിരുന്നോ
സിനിമക്ക് പോയിരുന്നു ഒരാഴ്ച മുന്നേ ദൃശ്യം ത്രീ
എവിടെ പോയിരുന്ന
അത് കോഴിക്കോട്
ആഹ സിനിമ എങ്ങനെുണ്ട്
സിനിമ കൊള്ളാം നല്ലതാ
ആഹ എങ്ങനൊ പോയ
കണ്ടോ ദൃഷ്യന്ത്ത്രീ കണ്ടോ
ആഹ ഞാൻ കണ്ടു ഞാൻ കണ്ടു
ഓ അങ്ങനെ ഉണ്ടായിരുന്നു
കൊള്ളാം നല്ല സിനിമയ
ഓ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ വീട്ടിലെല്ലാർക്കും സുഖല്ലേ
ആഹ സുഖാണ് എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ
ഉ ഇോടെ എല്ലാർക്കും സുഖം
ആഹ സിനിമക്ക് എങ്ങനെയ വണ്ടില്ലാ പോയത്
ആ അതെ വണ്ടിയില് പിന്നെ നാളെ എന്താ പ്ലാൻ
നാളെ പ്രത്യേകിച്ച് പ്ലൻൊ ഒന്നുമല്ല എന്ത ക ക ചെയയണം
ഓ
എന്ത് ചെയ്യാനാ ഇഷ്ടം
എങ്ങനെ
വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യാനാ ഇഷ്ടം
വെറുതെ ഇരിക്കുമ്പോ വെറുതെ ഇരിക്കുകയാണല്ലോ
ആഹ് എന്താലും എന്തെങ്കിലും
അങ്ങനെൊന്നുമല്ല സിനിമ കാണൻ ഇഷ്ടാണ്
ആഹ
പിന്നെ ആരോടെങ്കിലും എങ്ങനെ സംസാരിച്ചോ കൊണ്ടിരിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം
ആരോട്
ആരോടെങ്കിലും
ആഹ
അതൊക്കെയാണ് ഇഷ്ടം
ആഹ ഏതൊക്കെ ടൈപ്പ് സിനിമ കാണുന്നുണ്ട്
അങ്ങനെ ആ ഏകദേശം എല്ലാ ടൈപ്പ് ഇ എനിക്കിഷ്ടമാണ് കൂടുതലും റോംകോമും ഹോററും അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇൻവെസ്റ്റിഗേഷ ം ത്രില്ലറൊക്കെ കാണാറുണ്ട്
ആഹ
കൂടുതലും അങ്ങനെ ഫീൽ ഗുഡ് മൂവീസ് കാണാനായ ഇഷ്ടം
ഉം അ ശരി ഏതൊക്കെ ഭാഷകളെ കാണാം
ഭാഷ ഞാന് കൂടുതലും മലയാളം തന്നെ കാണാറ് പിന്നെ ഇടക്ക് തമിഴ് ഹിന്ദ ഒക്കെ കാണും
ആഹ
താങ്കൾക്ക് എങ്ങനത്തെ ജൂണറണ ഇഷ്ടം
ആഹ എനിക്കും അധികം ഫീൽ ഗുഡ് ആ ഇൻവെസ്റ്റിഗേഷൻ സയൻസ് ഫിക്ഷൻ റൊമാന്റിക് അങ്ങനത്തെ എല്ലാ മൂവീസും കാണാറ്ണ്ട് സീരീസൊക്കെ കാണാ
ഓ സീരീസൊക്കെ കാണാറുണ്ടോ
ആ കാണാറുണ്ട്
ഓ ഏതൊക്കെ ഭാഷേ കാണാറ്
കൊറിയൻ കാണാറ്ണ്ട് കൂടുതൽ കൊറിയനാണ് പിന്നെ ഇംഗ്ലീഷ് എടക്ക് ചൈനീസ്
ഓ ഇപ്പൊ ആ ഭാഷയൊക്കെറിയോ സംസാരിക്കാൻ
സംസാരിക്കാൻ അറിയൊന്ന് ചോയിച്ച് കഴിഞ്ഞാല് ഈ പൊതുവേ പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ വാക്ക്കൾ അറിയാം കൊറിയൽ അറിയാം പിന്നെ ചൈനീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് അല്ല ചിലപ്പോ അതില് കൂടുതൽ അറിയ്ണ്ടാകും
ഓ എന്നാ പിന്നെ വിളിക്കാം എനിക്ക് മലയാളം മാ ത്രേ അറിയൊള്ളൂ
മലയാളം മാത്രമേ അറിയുള്ളൂ
ആ അതെ
ആ ശരി ശരി
എന്നാ പിന്നെ വിളിക്കാം ബൈ
ഓക്കെ ഓക്കെ ബൈ
ഓക്കെ